ആ പറഞ്ഞേ എന്തൊക്കെയാണ് വിശേഷം
സുഖം
ആ ഓക്കേ പിന്നെ എന്താടാ ഉച്ചക്ക് ഇന്ന് ഫുഡൊക്കെ
ഉച്ചക്ക് ഇനി
ഫിഷ് ഇണ്ടാവുമെന്ന് വല്ല ചിക്കനോ അല്ലെങ്കി നല്ല വെജിറ്റേറിയനോ
ചിക്കൻ ചിക്കൻ ചിക്കൻ ഇന്നലെ ചക്കയും ചി ചിക്കനൊക്കെയായിരുന്നു
ആ ചക്ക എങ്ങനെ വീട്ടില് ഇണ്ട് ഇപ്പോഴും പച്ചച്ചക്ക ഇണ്ടോ
ആഹ ഉണ്ടണ്ട്
ആ് ഉണ്ടല്ലേ വീട്ടിൽ തന്നെയണ അല്ല അടുത്തനിന്നക്കൊര്െങ്കിലും തരുന്നതാണ്
അല്ല വീട്ടിലുണ്ട് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻറിിന്റെ വീട്ടിൽ നിന്നും
അ ശരി ആ അങ്ങോട്ട് കൊണ്ടുവരുംല്ലേ ചക്കനോട് ഒരുപാട് സംഗ അവിടക്കെ എന്തൊക്കെയ ഉണ്ടാക്ക ചക്കനോട് ഇതുപോലെ കൂട്ടാന്െ പിന്നെ തോ അങ്ങനെ എന്തെലും ഉപ്പരിൊക്കെയിട്ട്ുണ്ടാക്കും ചക്കനോട് ഞങ്ങളെത്തവിടെ കൂട്ടാൻ പോലെണ്ടാക്കും അതായത് തേങ്ങരച്ചൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ ഉണ്ടാക്കല്ലോ
ചക്ക വേക്കും ചക്ക പെറുക്കും അല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ല
ആ ചക്ക പൊരിൊക്കെ ഉണ്ടല്ലോ ചക്കപ്പൊരി അങ്ങനെൊക്കെണ്ടല്ലോ ചക്കനോട് പച്ചക്കനോട്ന്നെ ചക്കപ്പൊരി ഉണ്ട നമ്മൾ ഉരുളക്കെങ്ങിന്റെ മറ്റേ ഇതുണ്ടാക്കുമല്ലോ പൊരി ഉരുളക്കെങ്ങ് പൊരി ഒക്കെ ഉണ്ടാക്കണം അവര് നീളത്തില എറിഞ്ഞിട്ട് ഇതുപോലെ അല്ലല്ല പൊരി ച്ചെടുക്കും പൊരിച്ചെടുക്കും അതായത് പച്ചച്ചക്ക ആ ഫ്രൈ ആകി ക്കിട്ട് എണ്ണലിട്ട് നല്ല എണ്ണലിട്ട് അടുത്ത് പൊരിച്ചെടുക്കും.
അത് ചക്ക വറുത്തത്
ചക്ക വറുത്തത് പോലെ. അത് നല്ല രസാണല്ലോ ഒരു കോല് പോലൊക്കെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും, ചിപ്സിനൊക്കെ പോലെ ആ ആ ചക്ക വറുത്തത് അതെ ചക്ക വറുത്തത്.
ഈ നിങ്ങ ഈ മെഴുക്കുവരട്ടിക്കുപ്പേരിന്നാണോ പറയുന്നേ?
ആ ഞങ്ങൾ ഇതിൻപ് അതായത് നിങ്ങളീ തോരൻന്ന് പറയല്ലോ മീൻസ് ഏ അമ്മളെ കാബേജ് പയറ് ഇതിനൊക്കെ നിങ്ങൾ എന്താ പറയാ തേ ഏ തോരൻന്നാണോ പറയാ?
ആഹ് തോരൻ ഈ തേങ്ങയൊക്കെ ചെരണ്ടി ഇടത്തില്ലേ
ത് ആ അതാ ഞങ്ങൾ ഉപ്പേരീന്ന് പറയും. ഞങ്ങള് കാബേജൊക്കെ എങ്ങനെ തേങ്ങ അതായ പയറ് ചീര മുരിങ്ങ ഇതിനൊക്കെ നമ്മൾ തോ നിങ്ങള് തോരന്ന് പറയും. ഏ അങ്ങെനെ ഒരുപാടാൾക്കാര് അങ്ങനെ പറയണെ കേട്ടിന്. ഞങ്ങളൾ ഇവിടെ ഉപ്പേരി ഉപ്പേരി എന്നാ പറയാ ഉപ്പേരി ആ കൊള്ളാം അപ്പം പലേ സ്ഥലത്തെക്കും പലേ ഒരു റ്റൂ അതായത് വേറെ വേറെ സ്ലാങ്ങിലാവും ഭാഷ്തൊക്കെ വരിക
അതെ അതെ
ഒക്കെ മലയാള ഭാഷയന്നെ പക്ഷെ പല പലേ രീതിക്കാവും വരിക
ആ ഈ കപ്ലയിങ്ങക്കെന്നാ പറയുന്നേ?
കപ്ലയിങ്ങാ എന്ന് പറഞ്ഞാൽ എന്താ കർമൂസാ?
കപ്ലയ്ങ്ങ പപ്പായ പപ്പായ
അതന്നെ ഞങ്ങള് പറയും കർമൂസാ പറയും കറൂത്ത പറയും. പിന്നെ ആ കർമൂസ അതുപോലെ കറു ത്ത പിന്നെ ഇതേപോലെ എന്താ പറയല് ഓമക്കായ, ഒക്കെ പറയും നിങ്ങള് കപ്ല
ആ ഓമയ്ക്ക ഓമയ്ക്കായ ഓക്കയാ
ആ ഓമയ്‌ക്ക ഇവിടെ കറമൂസ ഇവിടെ വീട്ടിലുണ്ട് കറമൂസൊക്കെ അപ്പൊ നമ്മള് നല്ല രസാണല്ലോ തേങ്ങരച്ചൊക്കെ ഏ ഏ കറി വെച്ചാലേ അതുപോലെ ഇപ്പേരി ഉണ്ടാക്കും അതുപോലെ നമ്മൾ അച്ചാറോടും കർമൂസിനൊണ്ട് അത്രയും സംഗതികളാണ് നമ്മൾ ഉണ്ടാക്കാറ്.
ഈ ഇവിടെ തോരം വെക്ക ത്തുള്ളൂ
കറി വെച്ചാ നല്ല ടേസ്റ്റ് ആടാ നമ്മള് വെള്ളരി കുമ്പളങ്ങ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കറി വെക്കുന്ന പോലെ ആ മോര് പാർന്ന് ട്ടിണ്ടാക്ക അല്ലാതെ ഇണ്ടാക്ക അതായത് തേങ്ങ നല്ല അരച്ചിട്ട് ചീരുള്ളിയൊക്കെ ഇട്ട് ചീരുളി മീൻസ് ചെറിയു ള്ളി ക്കാട്ടോ ഞങ്ങള് ചീരുള്ളിന്ന് പറഞ്ഞെ. അപ്പൊ ചെറിയ ഉള്ളി ഇല്ലേ ആ ആ അ ത്. അത് നമ്മൾ തേങ്ങ അരക്ക്ണേക്കിടും പിന്നെ കൊർച്ച് നല്ല ജീരക ഇടുംഏ പിന്നെ പച്ചമുളക് എരിവിന് നല്ല കാന്താരി മുളക് ഇണ്ടല്ലോ. അതൊക്കിട്ടാ നല്ല സെറ്റ് സാധനാ കാന്താരി മുളക് ഇട്ടിട്ട് ആ ഇങ്ങിട്ട് ഈ കറമൂസ വേവിച്ചിട്ട് അതിലേക്ക് ക്ക്പാരും ആ എന്നിട്ട് ഈ കർമൂസിലേക്ക് ഇത് പാരും. എന്നിട്ട് നമുക്ക് നമ്മൾ ചോന്നമുളക് പിന്നെ അതുപോലെ കടുക്, കറിവേപ്പിലയെക്കെ ഇട്ട് വറവ് ഇട്ടിട്ട് അതിലേക്ക് പാരും. തേങ്ങ അരച്ച കറി. ആ നല്ല ടേസ്റ്റാ. ആ ഒരീസം ഒന്ന് ട്രൈ ചെയ്തത്. കർമൂസണ്ടോ വീട്ടില്? ആ അതെ ഉപ്പേരി നിങ്ങള് നൈസ് ആയിട്ട് അരിയാരി ക്കുലേ. എന്നിട്ട് തേങ്ങൊക്കെ ഇട്ട് കടുകൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും. ആ അത് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് അത് നല്ല ടേസ്റ്റ് തന്നെ. പക്ഷെ കറി ഒന്ന് ട്രൈ ചെയ്തോക്കേണ്ടി.
ആ കറി ട്രൈ ചെയ്തോക്കണം. ഞാനും ആദ്യായിട്ടാകേൾക്കുന്നേ. കപ്ളങ്ങ കറി മോര് വെച്ചതായിട്ട് മോരൊക്കെ വെയ്ക്കും.
ആ മോര് എന്നാനമ്മളിപ്പോ തൈര് പറഞ്ഞ അത് ഒരു പുളിന്റെ ചൊവവരും. പക്ഷെ അത്ര അതിനാട്ടി ഒന്നുകൂടി ഒരു രസം അതിലേക്ക് നല്ല അതേപോലെ ഫിഷ് പൊരിച്ചതോ അല്ലെങ്കിൽ നമ്മള് ചിക്കൻ പൊരിച്ചതോ ബീഫ് ഒക്കെ വരറ്റിയ തൊണ്ടങ്കി അടിപൊളിയാ നല്ല ടേസ്റ്റാ.
ഓ
നല്ലൊരു പപ്പടവും ഔ കൊതിയാവണ്ടല്ലേ?
ഉണ്ടുണ്ടുണ്ട്.
കുക്കറല്ലേ വീട്ടില്. സിമ്പിളാണ് പെട്ടെന്ന് വേവും. ആ പെട്ടെന്ന് വേവും ഈ സാധനം. കറുമൂസ അപ്പം അതൊരു രണ്ടു മൂന്ന് വിസില്. ആന്റ് ഫസ്റ്റ് മഞ്ഞപ്പൊടിയും തക്കാളിയും പച്ചമുളകും ചീന്തിട്ടായിട്ടുണ്ട് ഏ കൂക്ക മൂന്ന് വിസില് തന്നെ അത് അത്യാവശ്യം നല്ല ഉടഞ്ഞഞ് വരും. പിന്നെ ഈ തേങ്ങ അരപ്പ് പാരയാ. ആ പച്ചക്ക നമ്മൾ എന്താ ചെയ്യാ. പിന്നെ ഇവിടെ അനിയത്തിമാരൊക്കെ മോത്തൊക്കെ എടുത്ത് തേയ്ക്കും നല്ലതാന്ന്പറഞ്ഞിട്ട്.
ഏ എനിക്ക് ഞനിക്ക് കപ്പളങ്ങ ഭയങ്കര ഇഷ്ടാ. പഴം ഭയങ്കര ഇഷ്ടമാണ്.
അത് ശെരി. ആ അത് ആ പഴുപ്പിച്ചാല് അതിങ്ങനെ എന്താറിയോ പഴുത്താലും നല്ല പഴുപ്പില് കിട്ടരുത് ആ ഒരു പാകത്തെ പൈപ്പില് കിട്ടണം. ആ അതെ അതെ അതെ കുറച്ചൊരു പച്ച കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേ സ്റ്റാ ആ ഒരു ഒരു എന്തോ ഒരിതാണ് ഒരു സുഖ അല്ലെ പിന്നെ ജ്യൂസെക്കെ അടിക്കണം. ജ്യൂസ് അടിക്കാറുണ്ട് ഇവിടെക്കെ. പാലൊക്കെ പറഞ്ഞു മാ ആ ഇല്ലല്ലേ? ആ ജ്യൂ അടിച്ചു കുടിക്കാറാണ്. നല്ല കളറുള്ള പപ്പായ ഉണ്ടാവില്ലേ? ഓറഞ്ച് കളറ് നല്ലൊരു കളറ് ആ അങ്ങനത്തെ പപ്പായ നമ്മള് കടേന്നൊക്കെ വാങ്ങാൻ കിട്ടണേ? ആ അത അതൊക്കെൂടി ജ്യൂസ ഒക്കെ അടിക്കാറുണ്ട്. നല്ല മധുരാ
അവക്കാടയ്ക്ക് എന്നാ പറയുന്നത് നിങ്ങ
ആ അത് അവക്കാടോ തന്നെ അവക്കാടോ പിന്നെ നമ്മള് ഹ് ഡ്രാഗൻ ഫ്രൂട്ട് അതിനൊക്കെ അതേപോലെ തന്നെ പറയണേ. ക്ഷേ പിന്നെ എന്താപറയാ തണ്ണിമത്തനുണ്ടല്ലോ? നമ്മളെ വാട്ടർമെലോൺ ആ അതിനന് നമ്മള് ചക്കരമത്തന്ന് പറയും.
ച-
ആ ചക്കര മത്ത അതായത് ചക്കര മത്തന് ചക്കരാന്ന് പറഞ്ഞാൽ എന്താ? ശർക്കര മനസ്സിലായോ നല്ല മധുരമുള്ളേ. ആ
ആ
അതായിരിക്ക ഉദ്ദേശിച്ചത് ഞാൻ പറയാം. ചക്കര മത്തൻ മധുരമുള്ള മത്തൻ മത്തന്റെ പോലെ തന്നെയാണല്ലോ തണ്ണിമത്തൻ.
അപ്പൊ വെണ്ടക്കായ്ക്കോ?
വെണ്ടയ്ക്കാ, വെണ്ടയ്ക്കാ, പച്ചമുളക്, തക്കാളി, ഉള്ളി അതൊക്കെ അങ്ങനെ തന്നെ.
കത്രിക്ക
വഴുതനങ്ങ, കക്കേരിക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ, കയ്പങ്ങ, കയപ്പങ്ങ പറയല് കൈപ്പ ആ
പാവക്ക
പാവയ്ക്ക ആ നമ്മളടെ കൈ
ബീട്രൂട്ടാ
ആ അത് ബീറ്റ്റൂട്ട് ബീട്റൂട്ട് ക്യാരറ്റ് അതൊക്കെ അങ്ങനെ തന്നെ
കേഴങ്ങിന് എ
ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ്
ആ വീട്ടിലക്കെ എ തന്നെ നായി
കിഴങ്ങുണ്ടല്ലോ നമ്മള് മറ്റേ മധുരമുള്ള ടൈപ്പ് ആഹ് നല്ല ഈവരനിങ്ങനെക്കെ ല്ലാരും ഇതാക്കുല്ലോ അതൊക്കെ ഇണ്ടടാ അവിടെയക്കെ പണ്ടൊക്കെയും മധുരക്കേങൊ ക്കെ ഒരുപാട്ണ്ടായിരുന്നുണ്ടാവും ഈതിന്റെ ഉപ്പടെ വീട്ടിലൊക്കെ ഇണ്ടല്ലേ ആഹ് അതെ അതെ എനിക്ക് നല്ലശ് അ അതത് ഈവനെങ്കിലൊക്കെ നല്ല കട്ടൻ ചായക്കൊക്കെ ഇങ്ങനെ
അങ്ങനെയല്ല നല്ല നല്ല നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നല്ല കാന്താരി കുരുമളകും കടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ്
ആഹ് അതന്നെ അതന്നെ നല്ല ടേസ്റ്റാ പക്ഷെ അത് പിന്നെ കോ കൊറെക്കെ മക്കളൊക്കെ ഇവിടെ നല്ലോംകഴിക്കും നല്ല സാധന അല്ലെ അങ്ങനത്തൊക്കെ ഇപ്പ ആ പൊതുവേ കിട്ടാൻ കുറവാണോക്കെപ്പ നമ്മെ വീട്ടിലൊന്നും വല്ല ഇല്ല ഇട്ട് വള്ളിമ്മലല്ലേ ഉണ്ടാവണത് വള്ളി പോലെ
ആഹ് അതെ അതെ
ആഹ് അങ്ങനെ അതെ എനിക്ക് കൊറെ മുന്നൊക്കെ ഉപ്പ അവിടെ എന്റെ വീട്ടില് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഉപ്പ ഇങ്ങനെ പൂള പൂളൊക്കെന്താ പറയല കപ്പന്നാവുംല്ലേ
ആഹ് കപ്പാ കപ്പാ
പ്പ അതെ കപ്പൊക്കെ ഇപ്പൊ
പറയുന്നേ
പേരക്ക് എന്നാ അടക്കപ്പയം എന്ന് പറയും പിന്നെ പേരക്കാന്ന് പറയും അടക്കപ്പയം
അടക്കപ്പയം
ആഹ് അതെ അടക്കപ്പയം ഇപ്പൊ കൊറെ വെറൈറ്റി പേരുകൾ പടി ചിലെ ആഹ് അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ എന്താടാ ചെടികളോടൊക്കെ ഇണ്ടറസ്റ്റ് ഉണ്ടോ
ചെടികള് നേരത്തെ വീടിന്റെ മുറ്റത്ത് മൊത്തം ചെടികളായിരുന്നു
ആണ്
ആ പക്ഷെ അപ്പൊ നല്ല രസമായിരുന്നു പക്ഷെ ആ ചെടി മൊത്തം ഇങ്ങനെ ഭയങ്കര കാ ടായിട്ട് കിടന്ന കിടക്കുമ്പ മിറ്റം കാണാൻ ഒട്ടും ഭംഗിയില്ലായിരുന്നു
അതദേതിനൊരു രു ടൈമും ഇതൊക്കെ ഉണ്ട് ഓവർ വെൽത് ആയാല് ഒരു രസം ഭംഗി കിട്ടൂല
ആ ഞാന് ചേച്ചികൂടേ മിറ്റം മൊത്തം വൃത്തിയാക്കി ഒറ്റ ദിവസം കൊണ്ട് ചെടിയെല്ലാം മാറ്റി പ്പന്നൂല്ല
ന്നൂല്ല ആ ഇനി എന്നെങ്കിലും ആഹ് ശരി ആഹ് ഓക്കേ ആഹ് അപ്പ അങ്ങനൊെക്പോ ഇങ്ങനെ ഇവിടെക്കെൂടെ മതിൽ ചെറിയ മതിൽ ഇങ്ങനെണ്ടാവൂല്ല അങ്ങനെങ്ങനൊെ
ആ അതൊക്കെ വെക്കണന്ന് ആഗ്രഹമുണ്ട് ഇവിടെ മറ്റേ നല്ല കട്ടിയുള്ള മണ്
ആഹ് അതാണോ ആഹ് കല്ലൊക്കള്ള ആഹ് മനസ്സിലായി കറുത്ത കളറ്ള്ള മണ്ണാണ പപ്പ് കളറോ
ല്ല ചോവപ്പ്
ആഹ് ചോപ്പ
പക്ഷെ ഇവിടെ അങ്ങനെ ചെടി പിടിക്കാൻ ഭയങ്കര പാടാ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ചിലരൊക്കെ പി പിന്നെ വട്ടുണ്ടെങ്ക ചെടി പിടിക്ക
ആ് അങ്ങനൊക്കെയ ഉണ്ട് അങ്ങനെയൊക്കെയ ഉണ്ട് ആ പറയാറുണ്ട് അതെക്കിലൊക്കെ അത്ര സത്യം ഉണ്ടോന്ന് നമുക്ക് കരയില്ല
ദതിിവ ഞാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോത്തേള്ളൂ പക്ഷെ പപ്പ ഏ എ്ന്റെ അപ്പം വെച്ചിട്ടുണ്ടെല്ലേ നന്നായിട്ട് എന്നെ പിടിച്ച് കയറുകയും ചെയ്യും
ആ അതൊക്കെ നല്ലതക്കും ഞാന എനിക്ക അങ്ങനെ ഒരു ഇൻറസ്റ്റേ ഇല്ലാത്ത ആളാ കൃഷിയോടുല്ല ചെടിയോർ ൊന്ന ഇല്ല പക്ഷെ എന്റെ വീട്ടിൽ എന്റെ ഉമ്മക്ക് ഭയര ഇഷ്ടം എന്റെറെ വീട് കാണോ അത് മൊത്തം ചെടിയാ വര ഇങ്ങനെ നോക്കിന്ന് പോവും അങ്ങനെ, വീട്ടിക്ക് കേറുമ്പോ തന്നെ ചെടിയാ. ഉമ്മ അങ്ങനെ മെയിന്റയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടെ
ആ അങ്ങനെയാണെങ്കി എന്റെ ആന്റീനെ ഒന്നും ആ വീട്ടിലോട്ട് കേയറ്റാൻ പറ്റി
ആഹ് അ അതെ അതെ ഞങ്ങളെന്താറിയല്ലേറിയാ ഉമ്മിനെ കൊണ്ടയോണ്ട് പോവാണെങ്കിലും ബസിലിക്കിരുന്നാ ഉമ്മിക്ക് ഇങ്ങനെ ആ ചെടി നോക്കി ഈ ചെടി നോക്കാ അപ്പൊ ഞാന് അപ്പൊ അതന്നപ്പോ നമ്മക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ അറിയണോലാണെങ്കി ഉമ്മച്ചി ചെടി വാങ്ങിട്ട് പോരു
ഈ എന്റെ ആൻ്റിന്നൊക്കെ പറയുമ്പോം ഈ ചെടിടെ ഭയങ്കര പ്രാന്താ. എവടെ ചെടി കണ്ടാലും ഒരു നാണം ഇല്ലാണ്ട് പോയി ചോദി
ശെരിയാടോ അത് ആഹ് ഇത് അതറിയണൊന്നു ഇല്ല ഞങ്ങള് ഉമ്മിനോട് പറയും എന്തോമ്മീങ്ങള് ഇങ്ങനെ അപ്പ അതിനിപ്പെന്താ ചോദിക്കൂ അതിനൊരു മടിയൂല്ല അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മടിയായിരിക്കും കാരണം ഇവർക്കിത് അത്രേ ഒരു ചിലർക്ക് ഓരോന്നിന് ഓരോ ലഹരി ആയിരിക്കല്ലോ. ഉമ്മാക്ക്ങ്ങനെ ചെടിനോടാ ബ്രാന്ത് ഉള്ളിലൊക്കെണ്ട് ചെടി. അതായത് ഡെനിഹാള് ലിവിങ്ങില് ഒക്കെ ഉമ്മച്ചി അതത് ഇമ്മ ഇമ്മാന്റെതായിട്ടിള്ള രീതിക്ക് വെക്കുമ്പ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ച ട്ടിയിലൊക്കെ ഏ നല്ല ഇതൊക്കെ ചെയ്ത് അങ്ങനെ വാങ്ങിക്കും കൊറെ ചട്ടികളൊക്കെപ്പൊ നല്ല നമ്മളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് വാങ്ങാൻ കിട്ടു ണ്ടല്ലോ നല്ല മോഡൽ ചട്ടികളൊക്കെ അതൊക്കെ വാങ്ങീട്ട് അങ്ങനെ വെക്കൂ. നല്ല ഭംഗിയാ ഓരോ പ്രാശ്യം പോവുമ്പോ ഇങ്ങനെ ഭംഗിയില് കാണാം അവിടെ
ആ ഇവിടെ എൻറെ ചേച്ചി എന്നെ ഈ കള്ളിന്റെ കുപ്പിയില്ലേ
അതെ അതിലൊക്കെ എങ്ങനെ ചെയ്യായിരിക്കും ല്ലേ
ആ പടമൊക്കെ വരച്ച് വെക്കും
അതിന് നല്ല ഭംഗിയാ അതിനൊക്കെ നല്ല
ഒരെടയ്ക്ക് വീടിനകം മൊത്തം ഫുള്ള് കു പ്പി വെച്ച് ഓരോ പെയിന്റിങ്ങും കഥകളിടെ ഈ അങ്ങനെയൊക്കെള്ള ഇതില്ലേ അതുപോലെയുള്ള എല്ലാം വരച്ച്
ആ് ഇത് അതായത് പിന്നെ ഗ്ലാസ് പെയിൻറിങ്ങാണോ അത് ഏഹ് അത് നമ്മള് പഠിച്ച് ആക്ക് പഠിച്ചതാണോ അല്ലെങ്കില് സ്വന്തായിട്ട് ചെയ്യണതാണോ? അറിയോ ഇൻട്രസ്റ്റ് ഇണ്ടാവും ആണില്ലേ അത് ശെരി.
ചെയ് ആ ഓക്കെ